ഹലോ
ഹലോ ആ ആ കേൾക്കാം കേൾക്കാം കേൾക്കാം അപ്പൊ ആ നമുക്ക് ഇന്നെന്തിനതിനെ കുറിച്ച് സംസാരിക്കണ അതെ അതെ ആ നമുക്ക് ഒരു നെ നെഗറ്റീവ് തോട്ട്സ് നമ്മള എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധി കുന്നതിനെ കുറചൊന്ന് സംസാരിച്ചാലാ
ആ സംസാരിക്കാ
അ ആ ആ ഇപ്പൊ നമ്മരാവിലെന്നെ എഴുന്നേക്കുമ്പോരു നെഗറ്റീവ് തോഡ്‌സ് അതുമതി നമ്മുടെ ജീവിതത്തിന്റെ ആ ദിവസം തന്നെ
അതെ അതെ ഞാൻ അങ്ങനെയൊക്കെ തോന്നുന്ന സമയത്ത് ന്ന് രാവിലെ എണീക്കുമ്പോഴേ ഒരു ഡിവോഷണൽ സോങ്ക്കെ വെക്കുവാണെ ഒരു എനർജിയൊക്കെണ്ട എന്നാ ഒരു നമുക്ക് ക്ഷീണമായിട്ട് എണീറ്റലു വേ നമ്മള് ഡിവോഷണൽ സോങ്ങ്ങ് പ്ലേ ചെയ്യണം
ആ അപ്പൊ തന്നെ ആരു തോ ആരു ഇതങ്ങാട് മാറിക്കിട്ടുല്ലേ നമ്മടെ
ആഹ മൈറ്റ്മാറും ഞാനങ്ങനെയാ ഞാൻ രാവിലെ എണീക്കുമ്പോഴേങ്ങനെ ഡിവോഷണൽ സോങ് പ്ലേ ചെയ്യും അനോക്കെയാ അതേപോലെ തന്നെയു ണ്ട് രാവിലെ പണിയെല്ലാം കഴിയുമ്പോ രാവിലെ തന്നെ കുളിക്കുവേ കുളിക്കാൻ താമസിച് കഴിഞ്ഞാൽ അന്ന് മുഴുവൻ ടയെഡാ
ആഹ അത് ശരിയാണ് നമ്മ എത്ര ല്ലാ എത്ര പണി ചെയ്താലും തലയും മേലും ഒന്ന് കുളിച്ചു കഴിയുപ്പോത്തെന് ആ ഒരു പച്ചവെള്ളം മേത്തോട്ട് വീഴുമ്പോ തന്നെ ഒരാശ്വാസണല്ലേ
ആ അതെ അതെ ഇത് രണ്ടുഇല്ലെങ്കിൽ ഞാന് ഡൗൺ ആയി പോവും
അതെല്ലെ ആഹ് അത് കൊള്ളാം അതുനല്ലൊരു കാര്യണുട്ടോ നല്ലൊരു ഇതാണാത് അപ്പൊ
എൽ എല്ലാ ആടി തൂങ്ങിയൊള്ള പരിപാടിയായിരിക്കും
അതെ അതെ അതെ അല്ലെങ്കിപ്പോ ഇതുപോലെ നമുക്കോ രാവിലെന്നെ എഴുന്നേൽക്കാൻ ആഹ് ഞാൻ ആ ഞാൻ ഇപ്പിം ഇതേപോലെക്കെതെന്നെ ഇപ്പൊ ഞാൻ ചിന്തിക്കുന്നപ്പ ഇപ്പൊ നെഗറ്റീവ് തോട്ട്സ്ന്നന്ന് പറഞ്ഞതേക്കും നമുക്ക് മെയിനയിട്ട് വന്നത് നമ്മള് ചെ ചെലപ്പോ രാവിലെന്നെ എഴുന്നീക്കുമ്പ ചെലപ്പോ അന്ന അന്ന് എന്തെങ്കിലും കാര്യങ്ങൾക്ക് പോകാനുണ്ടെങ്കിൽ ചെലപ്പോ നമ്മള് കൊറേ നമ്മളെ കുറിച്ചല്ല ഗോസി ഗോസിപ്പ് പറഞ്ഞതാ അല്ലെങ്കി എന്തെിലും നമ്മളെ കുറിച്ചൊക്കെ ഇങ്ങനെ മോശമായിട്ടൊക്കെ ചിത്രിക്കരിച്ച ഒരാളെ കാണാനാണ് അല്ലെങ്കില് അയാളുടെന്തെങ്കിലും ഏ കാര്യ ഏ എന്തെങ്കിലും ചെൽപോ അയാളൊന്ന് കാണേണ്ടിക്കെ വരുമ്പോതന്നെ നമുക്കു പെ പെട്ടന്ന് വരുന്ന ചിന്തവന്നത് എന്താണ് ആ അന്ന് അന്ന് നടന്നൊരു സംഭവയിരിക്കും അതോട്കൂടി നമുക്ക് ദേഷ്യവും ഏഹ് എന്താ അയാളോടുള്ള മനസ്സില് മുഴുവനും അതന്നെ അയാളോട് എന്തൊക്ക പറയലെ എന്താ പക്ഷെ ഒന്നും പറയാനേ പറ്റൂല്ല ചെലപ്പോ ഇപ്പൊ കാരണം നമ്മ എന്തേലും പറഞ്ഞ കഴിഞ്ഞാൽ പിന്നെ നമ്മ പറഞ്ഞ മാത്രമേ ഉ ഉണ്ടാവൊള്ളു അവര് പൊർ ത് നടന്ന് പറയണ വേറെന്തെങ്കിലരിക്കുന്നു അപ്പോ അത് പേടിച്ചിട്ട് നമ്മളും സ ഏഹ് ഒന്ന് പ്രി പ്രത്ദേശ പ്രദേശൊന്നും പറയൂല്ല പക്ഷെ നമ്മുടെ ഉള്ളിലായിരിക്കയുള്ളൂ അതിന്റെരു ആഹ് തെക്കട്ടെല് ഇങ്ങനെ നിക്കല് ശരിക്കും അതന്നൊക്കെ പറയുമ്പോ ആഹ് നമ്മളൊരു ആ
അത് മനസ്സിൽ എന്നാ തോന്നിയാലും ഞമ്മള്ളത് തൊറന്നു പറയണം അല്ലാ മനസ്സിൽ ഒന്ന് വെച്ചിട്ട് വേറെ ഇങ്ങനെ പറ പറയുന്നവരുണ്ടല്ലോ
ആഹ് ആഹ് അതല്ല ചെൽപ്പോ നമ്മ എല്ലാവരോടും നമുക്ക് എല്ലാവരോടും പറയാൻ പറ്റുവല്ലോ ചെലകാര്യങ്ങള് ഇപ്പൊ നമ്മ ഇത്ര ആഹ് ദ്യായിട്ടാങ്കിലും ചെലപ്പോ ചെലാൾക്കാര് ചെൽപോ ഒരാ അധികാരികളായിരിക്കാം തികരിക്കളായിരിക്കാം അല്ലെങ്കില് എന്തെങ്കിലും ഇതൊക്കെണ് നമുക്കൊന്നും പറയാൻ പറ്റൂല നമ്മ മിണ്ടാണ്ട് ങഇങ്ങനെ കേക്കണ്ടി വരുവല്ലേ
ആഹ്
അപ്പൊ ഉം അതാണ് ഇപ്പൊരു ആഹ് അപ്പൊ അതാണ് ഞാന് പറ്ഞ്ഞ് വന്നതൊരു
ആഹ്
ആഹ് ചെ ചിന്തകള് എപ്പോഴും നല്ലൊരു ഇതാണെങ്കില് നല്ലൊരു ചിന്താ ചിന്തക്കാനാണ് നല്ലൊര് പോസ് ഇത്തരത്തിലുള്ള ചിന്താക്കളാണെങ്കില് നമ്മളും ഓക്കെയാവും അല്ലെങ്കി പിന്നെ
എപ്പോഴുംനമുക്കൊരാക്ക് ഇപ്പൊ അങ്ങനെ പോസിറ്റീവായിട്ട് മാത്രം ചിന്തിക്കാൻ പറ്റത്തില്ല
പറ്റൂല കാരണം നമ്മള് ജീവിക്കേണ്ടത് സമൂഹത്തിലാണ്.
ആഹ് അതെ അതെ ആരതെങ്കിലും നമ്മള് ഈ ഇടപെ ഇടപെടുന്ന ആരുടെങ്കിലും കയ്യിന്ന് ഒരു നെഗറ്റീവായിട്ടുള്ള ഒര്ത് കേട്ട് കഴിഞ്ഞ പിന്നെ അതിന് അതിനെപറ്റി ചിന്തിച്ച് ചിന്തിച്ച് കാട്കേറും അല്ലെ
ആഹ് നമ്മള് അതന്നെ
ആഹ് എനിക്ക്ങ്ങ്നെയാ ഞാന് എനിക്ക് ചെറിയെര ഒര് കാര കാര്യം കിട്ടിയാമതി ഞാനയിനെ പിട്ച്ച് പിട്ച്ച് കേറി ചിന്ത്ച്ച് ചിന്ത്ച്ച് ഒരു ഉ
ചിന്തി ഉം ആഹ് പിന്നെ നമ്മള് ദ്രോഹിക്കാതിരുന്നാമതി എത്ര ചിന്തിച്ചാലും
അതെ
ഉം പിന്നെ ചെലാൾക്കാര് ഇപ്പോചെലാൾക്കാര്ണ്ടല്ല ഇങ്ങനെ ഏഹ് വഴില്നിക്കും പിന്നെ ആരൊക്കെ എവ്ടെ പോണ് ണ്ട് ആരൊക്കെ എങ്ങ ആരോടൊക്കസംസാരിക്ക്ണ് ണ്ട് എന്നൊക്കെചിക പിന്നെ നമ്മെപോലു അറിയൂല്ല കുറേ നാള്ഴ്മ്പോഅതേ ഇന്നള് ഇന്നള്ടെ ഇങ്ങനെ സംസാരിക്ക ക്കെണ്ടയ്ര്ന്നപ്പിന്നാള് അന്ന്കണ്ട്
അതെഅതെ അങ്ങനതന്നെ നട്ക്കന്നകൊറ കുച്ചു പേരുണ്ട് ഇങ്ങനെ വാച്ചിങ്ങിന് വേണ്ടി തന്നെ റോഡിലും അങ്ങനെല്ലൊക്കെ എറങ്ങി നിൽക്കയാലേ ആഹ് ആരൊക്കെ ഏയിലേക്കപോകുന്നു ന്തആ രോടുംമിണ്ട്ന്നുണ്ട് ഏത് തരംഡ്രസ്സാണ് ധരിച്ചേക്ക്ണത്
ആഹ് അപ്പൊശെരി ഖ്യും അങ്ങനത്തേക്കൊര അവസരങ്ങൾ നമ്മ അതൊരു മനസ്സിലാക്കിയിട്ട് പോസിറ്റീവായിട്ട് ചിന്തിക്ക്യ അല്ലെ അത്രേള്ളൂ നമുക്ക് ചെയ്യാനായിട്ട് അല്ലെങ്കിപിന്നെ
ചീയ്യ്ണ്ട കാര്യം ഇല്ലല്ലോ നമ്മക്ക് നമ്മളെ ഇഷ്ടം നമ്മളഇഷ്ടം അയ്നൻസരിച്ച് നമ്മള്നടക്കുന്നു
അതെയതെ അതെഅതെ അല്ലെങ്കിനമ്മുക്ക് ജീവിക്കാൻപറ്റോ നമ്മുടെ ആഹ് ഇഷ്ടങ്ങളെല്ലാം ബലികഴിച്ച് നാട്ടാരെഷ്ട്ടം നടന്ന് കഴിഞ്ഞാ
ആഹ് നാട്ടുകാരുടെ ഇഷ്ടത്തിന് ജീവിക്കേണ്ടആവശ്യംവൊന്നും നമ്മക്കില്ല എവിടെയെയാലുംനമുക്ക് നമ്മുടെഇഷ് നമ്മുടെ രീതിയില് നമ്മ്ക്ക്സംസാരിക്കണം നടക്കണം
അതന്നെ
ഉം അത് നമ്മള് ചെയ്യുന്നതതില് തെറ്റില്ലാന്ന് നമ്മ്ക്ക് പൂർണ്ണബോ ട്ടിഉണ്ടെങ്കി നമ്മളങ്ങനെ ചെയ്യ്ന്നൊണ്ട് കൊഴപ്പവില്ല
അതെയതെ
പിനിഞാൻചെയ്യ്ന്ന അങ്ങനെചെയ്യുന്ന ശരിയല്ലല്ലോന്ന്കരുതിയിട്ട് അങ്ങനെ ചെയ്തുപോകുന്ന അത് ശരിയല്ല
ശെരിയല്ല അത്ശെരിയണ്ട്പ്പ നമ്മ മോശംപ്രവൃത്തിചെയ്ത്ട്ട് ആൾക്കാര്നമ്മളെ കുറ്റംപറയുമ്പാ അയ്യോ അതഅങ്ങനെ ഷെഅങ്ങനെ പർണ്ണംന്ന് പർഞൊണ്ട്നമ്മള് വിഷമിച്ച്ട്ട് കാര്യൊന്നുല്ല നമ്മള് ആ നേര രീതീല് ചെയ്യ, പിന്നെ ആഹ് അവരു പറയുമ്പോഴാണ് നമുക്കൊരു ആഹ് ഒരു ഒരു വെഷമോ ഫീലിങ്സോ ഒക്കെ ഉണ്ടാവുന്നത് പിന്നെന്താ പറ അറിയാം നമ്മ അതിന്ന് മറികടന്നിട്ട് അവരോട്
ആഹ് ആഹ്
കൂടുതലടുക്കാതിരിക്ക ഒരു അകലം പാലിച്ച് നിൽക്ക അതൊക്കേ ചെയ്യാൻ പറ്റുവൊള്ളൂ.
അങ്ങനെ ഒരു നെഗറ്റീവ് കമന്റ്, നമ്മളെ പറ്റി ഒരു റൂമർ ആരേലും പറഞ്ഞിട്ടൊണ്ടെങ്കില് നമ്മളതറിഞ്ഞെങ്കി പിന്നെ അതനുസരിച്ചായിരിക്കും അവരുടെ അടുത്ത് നമ്മുടെ പെരുമാറ്റം.
അതെ അതെ അതെ തീർച്ചയായിട്ടും അങ്ങനാരിക്കും. അതെ അതെ ഉം പിന്നെ
അങ്ങനെയൊക്കെ ചിന്തിച്ചല്ലോ, അങ്ങനെ ആ ഒരു ചിന്തയായിരിക്കും മനസ്സില്.
ആഹ് അതന്നെ ശരിയാണ്, പിന്നെ നമ്മുടെ വീട്ടില് സാഹചര്യങ്ങളും നമ്മളെ ബാധിക്കുവല്ലോ, വീട്ടിലെ സാഹചര്യം വീട്ടിലിപ്പ എന്തെങ്കിലും ഇല്ല, പൈസ ഇല്ല, അല്ലെങ്കിൽ ജോലിയില്ല, അല്ല അതൊക്കെ ഒരു ടെൻഷൻ അല്ലാതെ ഒരു ചിന്തയൊക്കെ വന്നു കഴിഞ്ഞാ കാരണം രാവിലെ എഴുനെല്കുമ്പോ ഇന്നി രണ്ടുദിവസായിട്ട പണിയില്ല എന്നും, പണില്ലാന്നോർക്കുമ്പോ തന്നെ ആഹ് അവർടെ സകല കണ്ട്രോളും അത് തന്നെ സകല കൺണ്ട്രോളും പോകും. പിന്നെ ആഹ് എല്ലാം
കേറിയാല് സ്ഥിരം ജോലിയാണ്.
ആഹ്
അല്ലാതെ ഇപ്പ കൂലിപ്പണിയ്ക്ക് അങ്ങനെയൊക്കെ പോയിക്കൊണ്ടിരിയ്ക്ക്ന്ന ഒരു ആളാണെങ്കില് പണിയില്ലെങ്കി ഓഹ് അന്ന് അന്നത്തെ ദിവസം പോയി ഒരൂസം പണിതാ അന്നത്തെ പൈസാ കിട്ടും അങ്ങനെ ആ
പൈസ കിട്ടും ഉം ഉം ഉം ഉം അതെയതെയതെ പിന്ന അങ്ങനെ ഏഹ് ചെലെവര്ന്ന് പർഞ്ഞ്ട്ടെങ്കില് പൈസ കിട്ട്ണെ ലാവിഷായ്ട്ട് ഉപയോയ്ക്കും അല്ല അങ്ങനേം ബ് കാര്യങ്ങള് ശ്രദ്ധിച്ചൊക്കെ ചെയ്താല് ആഹ് കയ്യില് പൈസെ ഇണ്ടാവും
ആതെയതെ
അല്ലെങ്കി പിന്നെ പൈ പൈസയുമില്ലാ ജോലിയുമില്ലാ അങ്ങനത്തൊരൂ വല്ലാത്തൊരു ഏഹ് സിറ്റുവേഷെൻലൂടെ കടന്നു പോവെണ്ടി വെരും
ക്കെയായാലും കഷ് ട്ടപ്പെട്ട് ജോലി നേട്കാന്നൊള്ളെത് നമ്മടെ ഓരോര്ത്തെര്ടേം ആവശ്യവാ അതിനൊള്ള മനസ്സാെണ്ടെങ്കി അവര് ഏത് പര്സ്ഥിതിയിലും രക്ഷപ്പെടാൻ നോക്കും അല്ലേ
രക്ഷപ്പെട് ആഹ് അത് തന്നെ ഇപ്പാേ ഏഹ് പിള്ളേരാണെങ്കിലും പഠിച്ച് കഴിയുമ്പാെ അവര്
ആഹ് ആഹ്
അവര് ഇത് മെയ്നായ്ട്ട് നോക്ക്ണത് ഏത് ഒരു ജോലി നേടാന്നാണ് അത് ശെരിക്കും നല്ലൊരു ആഗ്ര ഉള്ളൊരു മനസ്സ് നല്ലൊരു നന്നായ്ട്ട് ആഗ്രഹിച്ചൊക്കാ നിന്ന് കഴിയ്മ്പം തിനൊരു ആഹ് ആഹ് ജോലി കിട്ടും അല്ലെങ്കി പിന്നാ അഹ് പിന്നാവട്ടെ പിന്നാവട്ടേന്ന് പർഞ്ഞ് നടന്ന് കഴിഞ്ഞാ ജോലീണ്ടാവൂലാ ആഹ് ജീവിതകാലം മുഴുവൻ പിന്നാ അങ്ങനെ നടക്കണ്ടി വെരും
പിള്ളാര് ഏത് ലെവലി പോകൂന്ന് നമ്ക്ക് പറയാനേ പറ്റത്തില്ലാ
പറയാനേ പറ്റൂല അതെ അതെ നമ്മള് ചെയ്ത് അതെന്നെ പറഞ്ഞ് കൊട്ക്കാ ചെയ്ത് കൊട്ക്കാ
ആഹ് പിന്നെ നമ്മളടെ സാഹചര്യങ്ങളെല്ലാം അറിഞ്ഞല്ലേ മക്കള് കേറി വെര്ന്നേ ആഹ് കൊറേ നാള് കഴിയുമ്പാെ അവർക്കും ഇതൊക്കെ മനസ്സിലാകുവായിരിയ്ക്കും
അത് തന്നെ മൻസ്സ്ലാകും അതവര് ഇതൊക്കെ വന്ന് കഴിയ്മ്പല്ലെ മൻസ്സ്ലാവാെള്ളല്ലേ ഓരോ കാര്യങ്ങളൊക്കെ അപ്പാ ആഹ് എന്താ പറയാ എപ്പഴും ഏഹ് പോസ്‌റ്റീവായ്ട്ടിരിയ്ക്ക നമുക്ക് നല്ല ആഹ് സുഹൃത്ത്ക്കള് വേണം നല്ല സുഹൃത്ത് ക്കള്ണ്ടെങ്കി മാത്രമേ ഏഹ് നമ്മളെ സഹായിക്കാം പറ്റിയൾ ക്കാര്ണ്ടാവാെള്ളൂ ഇപ്പ നമ്മു ഒരു കാര്യായ്ട്ട് വെഷമിച്ചെടക്കും മ്പാ ഒരു നല്ലൊരു സുഹൃത്തൊക്കെണ്ടെങ്കില് നമുക്കവരോട് പറയാ ഒരൂ ആഹ് ഒര് യാത്രയൊക്കെ പോകാ പ്പൊ നമ്മളെ സഹായിക്കാൻ പറ്റിയവരൊക്കെ ഇണ്ടെങ്കില് നമുക്കൊരു പോസിറ്റീവായിട്ടിരിയ്ക്കാം പറ്റും അല്ലെങ്കി എപ്പോഴുംങ്ങെനെ ഡെള്ളായ് ട്ട് ഒരു വെഷ്മിച്ച് ഏഹ് ആരോട് പറയാൻ
താെറന്നു പറയാനൊരാളുണ്ടെങ്കി കാെഴപ്പവില്ലാ അതെ അല്ലെങ്കി മൊത്തത്തി പോകും നമ്മള്
അതെ അതെ അഹ് ഒരാൾ പ്പ അങ്ങെനെണ്ടായ്രിക്കാന്ന്ർ പ്രധാനപ്പെട്ടെതാണ് പക്ഷെ അതും ഏഹ് പിന്നീട് നമുക്കൊരു അഹ് ബുദ്ധിമുട്ടാകാണ്ട് നോക്കണം അങ്ങനത്തെ ഒരു നല്ലൊരു ആഹ് പക്വതയുള്ളൊരു ആഹ് ഫ്രെണ്ടിനെയൊക്കെ കിട്ടാന്ന് പർഞ്ഞിട്ടാ ശരിക്കാെരു ഭാഗ്യവാണ്
അതെ എനിക്കങ്ങെനെ ഒത്തിരി കൂട്ടുകാരൊന്നും ഇല്ലാ രണ്ട് മൂന്ന് പേരേ ഒള്ളൂ അവര് നല്ല കട്ട കമ്പിനിയാ
അതേല്ലേ അപ്പ താ രക്ഷപ്പെട്ട് എന്തേലും പറയാന്ണ്ടെങ്കി എടോ ഇങ്ങെനെ ഇണ്ടായ്ര്ന്ന് സംഭവംന്നും പറയാനരാളുണ്ടല്ലേ അത് നല്ലതാണ് ഉ
ആഹ് ആഹ
ഉ നമുക്ക് രാവിലെ തന്നെ എഴുന്നക്കെ പറഞ്ഞ പോലെ തന്നെ എപ്പോഴും നല്ലൊരു പോസിറ്റീവായിട്ട് ഇരിക്കാനായി ശ്രമിക്ക അതുപോലെ തന്നെ നമ്മളുടെ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ബ നമ്മൾ ബന്ധപ്പെട്ട ആൾ ക്കാരും അതേപോലെ നല്ലൊരു പോസിറ്റീവ് മെൻറാലിറ്റി ഉള്ളവരായിരിക്കണം
അതെ ആഹ് ആഹ്
അപ്പൊ പിന്നെ ദിവസം മുഴുവൻ കളറാകും ദിവസം മുഴുവൻ ദിവസം മുഴുവൻ കളർഫുളാവും പോസിറ്റവ് ആവും
ആ നമ്മുടെ ചുറ്റിനും ഉള്ളവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് കൂടെ നൽക്കുന്നവരാ- ങ്കിൽ ഇതെല്ലാം ഓക്കെ ആകും
അതെ അതെ അതെ അതെ പശെ പക്ഷേ അതല്ലെങ്കിൽ നമുക്കൊരു ചിലപ്പോൾ എല്ലാവരും നമ്മൾ നമ്മൾ വിചാരിക്കണ പോലെ ഉണ്ടാവല്ലോ പക്ഷേ എന്നാലും അവിടെയും നമുക്കൊരു നമ്മുടെ ഒരു മൈന്റ് പറഞ്ഞ പോലെ രാവിലെ ഇരുന്ന
ആഹ ആഹ അമ്പത്തെട്ട് അമ്പത്തെട്ട്
ആഹ ആ അപ്പൊ അങ്ങനെ കാണാനായിട്ട് പറ്റും അല്ല അപ്പൊ ആഹ നല്ലൊരു കാര്യാണ്